ഹലോ?
ഹലോ?
ലോ?
ഇല്ല.
ആഹ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്.
ആഹ ആഹ. പിന്നെ എന്താ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ.
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറതെറങ്ങി ഇങ്ങ ഇരിക്കയിരുന്നു.
പൊറത്താണോ പ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ ആഹ എന്തായിരുന്ന്? ചായക്ക് കടി.
ദോശ.
ആഹ ആഹ
അവിടെയോ?
ഇവിടെ കോഴക്കെട്ടാന്ന് പറയും.
ആ കോഴിക്കട്ട ആ
തല്ല ചെറ്ത്
ആ മനസിലായി
ചെറ് ചെറ്ത് വലി തില് നമ്മള് ഉള്ളില് തേങ്ങിം ശർക്കരയൊക്കെ ഫില്ലേയ്തിട്ട്ള്ളതല്ലേ
ആ ആ
ഇത് അതല്ല ചെറ്ത് അറിയോ
ചെറുതായിട്ട് സെയിം മസാലയാണോ
അല്ല മസാല അതില്ന്ന് പറഞ്ഞാ നമ്മള് മധുരല്ലേ സ്വീറ്റ് ആയിട്ടല്ലേ മധ് രല്ലേണ്ടാവല് ആ ഇ തില് മറ്റേ ജീരകം കുഞ്ഞുള്ളി തേങ്ങേം കൂടെ എല്ലാം കൂടെ മി കൊ മി എല്ലാം കൂടെ ഒര്മിച്ച് കൊഴച്ചിട്ട് കുഞ്ഞി കുഞ്ഞി ഉരു ളെക്ക
ഓക്കെ സ്പൈസിയാണോണ്ടാവാ
ആ സ്പൈസി ഏ സ്പൈസി ആക്കണെങ്കി സ്പൈസി ആക്കാം ലാസ്റ്റ് നമ്മളതിനെ ഉള്ളിയും മൊളകൊക്കെ ഇട്ട്ട്ട് വറവിടും അതില് സ്പെ അ അങ്ങനെ ചെയ്യണന്ന്ണ്ടെങ്കി അങ്ങനെ ചെയ്യാം ഇവിടെ കുട്ട്യാള് ഉള്ളതോ ണ്ട് ഞാന് ഏ പച്ചമൊളക് ട്ട് പക്ഷേ എരിവൊന്നില്ല
ഫസ്റ്റ്ടൈമാ കേക്ക്ന്നേ അത് ആ സംഭവം ചെറിയ കോയ്ക്കട്ടാ
ആണോ അതാ ഞാൻ പറഞ്ഞത് വ ലിയ കോഴ്ക്കട്ടല്ല ഞാനും അതെ ഇതിന് കോഴ്ക്കട്ട കോഴ്ക്കട്ട പറഞ്ഞിട്ട് കടേ പോയിട്ട് വല്ല്യ സാധനം കണ്ട പ്പോ അതിനെന്താ പറയന്നറിയില്ല അപ്പോ അവര്പറിയാ കോഴ്ക്കട്ടാ അപ്പളാ റിന്നത് അതിനും കൊഴ്ക്കട്ട പറയ്ന്നെന്ന് അതാ ഞാന് രാവിലെ കോഴ്ക്കട്ടാറ്ഞ്ഞപ്പോ ഈ മധുര്ള്ളതാണോ രാവിലെ കഴിച്ചത് നിക്കണ്ടാചാരിച്ചിട്ടാ ഞാൻ ചെറത് ന്ന് പറഞ്ഞത് ഇത് രസാണ് ഏ കുഞ്ഞു കുഞ്ഞു ഉരുളായിരിക്കും അയില് ജീരകം ഉള്ളീം തേങ്ങയും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് മിസേയ്ത് കൊഴച്ചിട്ട് ന്നട്ട് പിന്നെ കുഞ്ഞുള്ളീം മൊളകൊക്കെട്ടിട്ട് വറവ്ട മൊളക് വറ്റൽ മൊളക് വേണേ ങ്കിടാം അല്ലെങ്കി പച്ചമുള കിട്ടിട്ട് അങ്ങനെ വറവ്ടാം
ആ ഉം ഉം ഇല്ല
ഹലോ
കല്യാണം കഴിഞ്ഞിട്ടില്ലാ
ആ ആ ആണോ ആ
അനിയമാര്ണ്ട് അവരൊക്കെ പോയി
പിന്നെപ്പത് കാരണം പ്ര ത്യേച്ച് പണിന്നുണ്ടാവില്ലല്ലേ
റേഞ്ച് കറക്റ്റായിട്ട് കിട്ട്ന്നില്ല അവിടെ റേഞ്ച് ഇഷ്യൂണ്ടോ
ഇല്ല ഇവിടെ റേയ്ഞ്ച് ഇഷ്യൂ ഇല്ല ഇപ്പൊ ഞാനിപ്പത് രണ്ട് ഏ എന്താണ് മുമ്പോരു കോള് വിളിച്ചോക്കുമ്പോ ഒരു കൊഴപ്പുല്ലല്ലോ
ആ ഞാനും മുമ്പ് മൂന്ന് കോള് വിളിച്ച്
ആ
ആ അപ്പം കുഴപ്പല്ല ഇതെന്താ ജസ്റ്റ് കട്ടായി കട്ടായി ഇ ഇപ്പൊ കൊഴപ്പ ഇല്ല
ആ ആ
ആഹ് നേരത്തെ ഇങ്ങോട്ട് വിളിക്കുമ്പോ ജസ്റ്റോന്ന് കട്ടായി കട്ടായി നിന്നിരുന്നു
ആണോ എന്താണാവോ ചെലപ്പോ സൈറ്റിന്റെ എന്തെങ്കിലും വരുതാണാവോ
ഉം
ഇയാള്ടെ കല്യാണം കഴിയാത്തത് കാരണേ വീ സ്വന്തം വീട്ടിലായതോണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുണ്ടാവി ഇല്ലാ, ഞാൻ വെറുതെ ഇരിക്കെയ്നി
അയ്യോ, പണിയേ ഉള്ളൂ. ഞാനാ മൂത്തട്ടി. ഞാൻ മൂത്തട്ടിയ, അപ്പൊ എനിക്ക് ക്ലാസൊന്നും തുടങ്ങിട്ടില്ല
ആ ആ
അപ്പൊ ഞാൻ എന്താക്കാ, ബാക്കിയെല്ലാ പണി ഞാൻ തന്നെ ചെയ്യണം. മ്മച്ചി രാവിലെ ചോറ് മമ്മച്ചി പണിക്കൊന്ന രാവില ചോറ് വച്ചിട്ട് പോവും. പിന്നെ ബാക്കി വീട്ടിത്തെ പണി മൊത്തം ഞാൻ ചെയ്യണം.
ആഹ, ഹ, ഹ് ഹ്, ഉം എന്താപ്പോന്ന് ഉച്ചക്ക് സ്പെഷ്യല്.
ഇന്ന് ചോറണ്ട്, പിന്നെ മീൻകറി, പിന്നെ ചെറുപയർ കറി വെക്കണം മീൻപൊഴിക്കണം വടുവ പറഞ്ഞ സാധനം കൂടി പൊരിക്കണം. കറി വടുവ
ഏ അതെന്താ
അത് വൈതനങ്ങ വെച്ചുണ്ടക്ക
ആ ആ അതിൻ ഏ വ വഴുതനക്കാണോ വ വടുവാന്ന് പറഞ്ഞത്.
ആ വഴുതനങ്ങ പൊരിച്ചതല്ല, വഴുതനങ്ങ വേറെ രീതിയിൽ മസാലൊക്കെ ആക്കി ചെറിയ ഉരുളകള ആക്കിട്ടൊക്കെ ഓ വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മള് പൊരിച്ചെടുക്കുന്ന സംഭവ.
എന്താ ഒന്ന് പറഞ്ഞേ ആദ്യയായിട്ടാ കേക്കണത് ഇത്
ഞാൻ പറഞ്ഞരാം എങ്ങനെയാന്ന്. അത് ആദ്യം നമ്മള് വൈദ്യനങ്ങ പറിച്ചിട്ട് ഏ പച്ചമുളക് വഴുതനെങ്ങും കൂടിയിട്ട് പുഴുങ്ങണം.
ഉം
പുഴുങ്ങിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ മിക്സിലിട്ട് അരച്ചെടുക്കണം.
അല്ല ഉപ്പൊന്നും ഇടണ്ട.
ഓ മസാല, അത് പിന്നെ നമ്മള് മസാല വേറെ കൂട്ടു ണ്ടാക്കുന്നുണ്ട് അപ്പൊ. എന്നിട്ട് എന്താക്കാ നമ്മള് ഒരു ഒരുതികത്ത് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് എരു വേണങ്കി ങ്കിൽ കുറച്ച് മക്ക് കുരുമുളക് പൊടി ഇടാം.
ഉം
അതു ഇട്ടിട്ട് നന്നായിട്ട് മസാലയാക്ക. എന്നിട്ട് നമ്മളി വഴുതനങ്ങന്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്ക. എന്നിട്ട് കൊറ ച്ച് അരിപ്പൊടി ഇട്ടിട്ട്, നല്ല, അരിപ്പൊടിന്ന് പറയുമ്പോ എങ്ങനെ അറിയോ നമ്മൾ സാധ അരി വറ്ത്തിട്ട് പൊടിച്ചെടുക്കുവല്ലോ. അങ്ങനെ പൊടിച്ചെടുത്ത ആഹ, അങ്ങനെ പൊടിച്ചെടുത്തിട്ട് എന്താക്ക ക്ക. നന്നായിട്ട് ഉണ് ചെറിയ, ചെറിയ ഉണ്ട, ഉണ്ട ആക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കാ. ക്ക.
ഉം.
ഉണക്കിയന് ശേഷം നമ്മള് കുറച്ച് ഒരു ചീനച്ചട്ടിയില് കുറച്ച് എണ്ണട്ടിട്ട് അത് നന്നായിട്ട് വറുത്തെട്ക്ക.
അപ്പ നല്ല ക്രിസ്പിമാതിരി ണ്ടാവും.
ആ. ഇതെങ്ങനെ ലഞ്ചിന്
നമ്മളി ചോറിന്, കഞ്ഞിക്ക്, ചോർ
നമ്മൾ ചോറിൻ, കഞ്ഞിക്കൊക്കെ കൂട്ടല്ലോ?
ആഹ.
അങ്ങനെ കൂട്ട.
ആ അതേതാ ഈ സംഭവം ഇങ്ങനെയക്കുള്ള ഓരോ ചെയ്തിട്ട്, എന്താണ് നമ്മള് ര നാലുമണിയാകുമ്പോ സ്നാക്സില്ക്ക് എടു കഴിക്കുന്ന കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെന്താ കപ്പ ഒണക്കിയിട്ട് നമ്മള്. ഇതാക്കില്ലേ? ഹ എണ്ണയിൽ വറക്ക.
ആ ഇത് അങ്ങനെയല്ല. ഇത് നമ്മള് കഞ്ഞിക്ക്, ചോറിന് അങ്ങനത്തെ സംഭവത്തിന്റെപ്പം നമ്മൾ ഈ കൂട്ടുന്നെ. ഈ നമ്മള് ഈ കൊണ്ടാട്ടം മുളക്ണ്ടാവല്ലോ? അതൊക്കെ നമ്മള് ഈ കഞ്ഞിക്കെല്ലാം, ചോറ്നെല്ലാം കൂട്ടി. മാതിരി യൊരു സംഭവം.
ത് ആദ്യയിട്ട് കേക്കാണ്, ഫസ്റ്റ് ടൈമാ ഈ സംഭവം കേൾക്കുന്നെ. ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ട് സംഭവം അറിയാം, മസാല തേച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുംന്നറിയാം. പക്ഷെ ഇത് ഇങ്ങനെ. അരച്ച ചൂര്. ക്കി പക്ഷെ നല്ല പോയേ ഉരുള്ളകള ഒങ്ങി വരാ
ഞങ്ങള് ഇവിടെ ഇത് കൊറച് താ, എന്താ റയാ എല്ലാരും ഏകദേശം ഈ മഴക്കാലാകുമ്പത്തേക്ക്‌. എല്ലാവും ണ്ടാക്കി സ്റ്റോറെ യ്യുന്ന സംഭവ
ആണോ? ഹ, ഹ, ആദ്യായിട്ടാ കേക്ന്നേ.
ന്ന്ണ്ട് തൊറമാങ്ങ പറഞ്ഞ സംഭവം.
തൊറമ?
തൊറമാങ്ങ.
തൊറ മാങ്ങ. ആ മാങ്ങ അതുപോലെ ചെയ്യുന്നുണ്ടാവും?
മാങ്ങ. പച്ച മാങ്ങ പുഴുങ്ങിയിട്ട് മസാല. ക്കി ഇങ്ങനെ നമ്മൾ ഉണക്കും. ഉണക്കിയിട്ട് മസാലയാക്കിയിട്ട് സ്റ്റോറെ യ്ത് വെക്കും. അപ്പ ഈ അച്ചാറിൻ്റെ പകരം നമ്മള്. ആ സംഭവം കഞ്ഞിക്കൊക്കെ കൂട്ടും.
അത് ഞമ്മള് ഇവിടെ ണ്ടാക്കാറ്ണ്ട്. ഇപ്പൊ ഞാനിപ്പ താ കുറച്ചൂസം മുമ്പ് എന്താണ് മഴ ആ. മഴക്കെ വര്ന്നേന് മുന്നെ. മാങ്ങള്ള സമയത്ത് ഞാന് കട്ടീത് വെച്ചതാ, പക്ഷെ ചെൻച്ച മങ്ങേട്ടാ രു ചെറിയരു മ. ധുരണ്ട്. എന്നിട്ട് അത് ഒണക്കി, ഒണക്കി ഞാന് ഫ്രിഡ്ജിൽ വെച്ച്ന്ന് ട്ടി പ്പൊ കഴിഞ്ഞാഴ്ച ഞാനത്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാ പ്പൊടിയും പിന്നെ കടുവൊക്കെ ട്ടിട്ട് കടുവൊക്കെരച്ചിട്ട്. അത് അച്ചാറാക്കി. അപ്പൊ അയിന് അച്ചാറ്ന്നല്ലേ പറയാ?
ഇത് നമ്മള് അച്ചാറാ ക്കൂല. നമ്മള് ങ്ങനെ അത് ഇങ്ങനെ കെട്ടി വെക്കും. വായന്റെ ഇ കയറ് വെച്ച് നമ്മള ഇ ങ്ങനെ കെട്ടി വെക്കും. ഓരോ മാങ്ങ ഒരു ഫുൾ മാ നമ്മളിങ്ങനെ മുറിച്ചിട്ടല്ലെ നമ്മള് ഒണക്കാ? എന്നിട്ട് ആ മാ മുറിച്ചിട്ട് ഉണക്കിയിട്ട് നമ്മൾ മസാല വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന്. ആഹ മുറിക്കും. സംഭവം നമ്മള് രണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടു ഭാഗം മുറിക്കും.
ആ ആ് അന്നിട്ട് അങ്ങനെ വെക്കും അണ്ടി കളയാതെ അങ്ങനെ വെക്കും.
അങ്ങനെക്കെ വന്നിട്ട് അതെല്ലാം കൂട്ടിട്ട് മസാലെല്ലാം തേച്ചിട്ട് ആ രണ്ണ്ട് ഭാഗവും ഇങ്ങനെ. കൂട്ടിയോജിപ്പിച്ചിട്ട് അത് കെട്ടി വെക്കും അപ്പൊ ഒന്നും ആവുലക്കേട ല ഒന്നും ആവൂല്ല അങ്ങനെ തന്നെ ഉണ്ടാവും.
ആവോഅപ്പൊ ഇതിങ്ങനെഓന്നും ഓരോന്നും ഇങ്ങനെ കെട്ടി വെക്കാൻ നലപാടല്ലേ?
ആ് നമ്മള് പിന്നെ ഉമ്മാമാ നമ്മള എല്ലാരും കൂടി ഒരുമിച്ചച്ച്രുന്ന പണി പെട്ടെന്ന് കഴിയുമല്ലോ?
മഴക്കാലം വരുന്നതിന് മുന്നെ ഒരുപാട് പണികള തിരി ഒക്കെ ഞങ്ങള് ഞങ്ങളത് ജസ്റ്റ് ചെത്തി എന്താണ് അതിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ ഉണക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ ഉണങ്ങി നമ്മള് ഫ്രിഡ്ജിൽ വെക്കും.
കണിമാങ്ങങ് ഉപ്പിലട്ടത് അങ്ങനെ ഓോഓരോന്നും മയക്കാലകുമത്തേക്കല്ല സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത്വക്കും. അപ്പ ഈ മ്ന്താമീനൊന്നും കിട്ടാത്ത ടൈം നമ്മള് കഞ്ഞിക്കപ്പ ഇതെല്ലാം ക്കു ഇതൊക്കെ മതി കൂട്ടി കുടിക്കാൻ.
ആ ഞാനിതായിട്ട് ഈ രണ്ട്. ആദ്യമായിട്ട് കേൾക്ക മാങ്ങ കെത്തി ഒണക്കുന്നുന്നത്ണ്ട് പക്ഷെ അത് ഇങ്ങനെ. ഈ ഇങ്ങനെ കെട്ടി വാഴണ്ടതുകൊണ്ട് കെട്ടി വെക്കുന്ന സംഭവംക്കെ ആദ്യട്ട് തേക്കു ന്നേ ഉം ഓരോന്ന് നമ്മക്കും ചെയ്ത് ഓക്കാല്ലോ ആഹ. ആ് ഇങ്ങനെ വെള്ളം കൂടാ കൂട്ടാതെയുള്ള എല്ലാ സംഭവങ്ങളും കൊറെ കാലം നിക്കും നമുക്ക് ഈ വേന. മഴക്കാലത്ത് ഉപയോഗിക്കുന്ന ഈ സംഭവങ്ങള് മഴക്കാലത്ത് അത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം.
അതെ അതെ.
ഇക്കാലത്ത് അതൊന്നും കിട്ടില്ലല്ലോ മാങ്ങേം ചക്കേം ഇതൊന്നും കിട്ടില്ലല്ലോ
ഇല്ല കിട്ടൂല ഇവിടെ എൻറെവീട്ടില് നെറച്ചും ഒരു മര നർച്ച് ചക്കണ്ടായിരുന്നു ഇപ്പ എല്ലാം തീർന്ന് എല്ലാം വീണ് വീണ് തീർന്നുപൊയി
ആ ഇതല്ല ഇനിയിപ്പോ ഇപ്പൊ ടേസ്റ്റും കാണില്ല ട്ടോ ചക്കയിനിയിപ്പോ പഴുത്തു വരുന്ന ചക്കയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല
വെള്ളം കേറും ഉള്ളില് ആ ഉള്ളില് വെള്ളം കേറും
ആ വെള്ളം കേറി ആ മധുരം ഉണ്ടാവും വെള്ളം കേറിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മീൻകറിയൊക്കെ ആയോ റെഡിയായോ അതോറെഡിയാക്കണോ
മീൻകറിയൊക്കെ റെഡിയായി
ഉമ്മ ഉമ്മറെഡിയാക്കി
മീൻകറി ഉമ്മവെച്ച് ഇനി എന്ക് ചെറുപയറും മീൻ പൊരിക്കലൊക്കെ ഞാൻ ചെയ്യണം.
ഉം ചെർ
ചെറുപയറെന്താ തോരനോ ഉപ്പേരി എന്താ കറി സാദാകറി ചെറുപയറുകറി
ചെറുപയറു കറി അപ്പൊ മീൻകറി ഇല്ലേ പിന്നെ നി എന്തിനാ ച്ചി
എന്നാലും ഒരുകറിയുംകൂടി വേണം രണ്ടുകൂട്ടംകറിവേണം. ആണോ അപ്പൊ സൈനായിട്ടൊന്നും വേണ്ടേ ഉപ്പേരി തോരൻ ആ പറയുന്നയൊന്നും വേണ്ട അത് വേണോന്നില്ല ഈ ചെറുപയറ് ഇതും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ കടുകുപൊരിച്ചതും ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പേരിൻറ്റേ എ വേണ്ട നിർബന്ധം ഇല്ല ആ ആ അപ്പം ആരെങ്കിലും വരുവോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അതോ ഇയാളുമാത്രേ ഉണ്ടാവൂ ഏ ഉപ്പച്ചി ഉപ്പച്ചി ഇന്നുപണിക്ക് പോയിട്ടില്ല ഉപ്പച്ചി ഇപ്പോടൗൺ വരെപോയ് ചെലപ്പോ ഉപ്പച്ചിണ്ടാവും അല്ലെങ്കില് ഉം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളു പത്തുമിനിറ്റായി പിന്നെ ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞോ ആ എല്ലാം കഴിഞ്ഞ് പത്തുമിനിറ്റായി ഓക്കെ ഓക്കെ എന്നാ ശരിയെന്ന് ആയിക്കോട്ടെ
ഉം ഉം